ആഹ് എന്താണ്ട്?
ആഹ് നല്ലത് എന്തക്കെ നിങ്ങളെ വിശേഷം ഇല്ല മ ഴാ ഇന്നും മഴണ്ടായിട്ടില്ല ഇന്നലെ പെയ്ത് പോയതാണ്
ആഹാ ഞങ്ങക്ക് ഇന്നിങ്ങനെ ചെറ്തായിട്ടൊന്നിങ്ങനെ പെയ്തിട്ട് പോയി
ആഹ് ഞങ്ങൾക്കിന്ന് കാറ് മയ മഴക്കാറൊക്കെ കിട്ടീട്ട്ണ്ട് ബട്ട് മഴ പെയ്തിട്ടില്ല
പെയ്തിട്ടില്ല ആ വിടെയും എന്താണ് ഇങ്ങനെ കോള് കൊണ്ട് കേറുമ്പോ ഈ കാറ് കൊണ്ട് കേറുമ്പോഴത്തേനന്ന് പറഞ്ഞാല് പ്പം പെയ്യൂന്ന് വിചാരിക്കും അപ്പം എന്ത് ഒരു വെപ്രാളമാണ് തുണിയെക്കെ പറക്കി അങ്ങോട്ട് മാറ്റിയിടല് ആ തൂ ന്നത് കാണം ഒരു ബഹളമാണ് പക്ഷേ പെയ്യൂല
പെയ്യൂല അങ്ങൻതന്നെണ് ചെല ദിവസം നമ്മള് പ്രതീക്ഷിക്കാതെ പെയ്യും പെട്ടന്ന് കാറ് വന്നിട്ട് പെട്ടെന്ന് പെയ്യും
പെയ്യും ആഹ് ഇവടെ ഈ പറയുമ്പോലെ ഇന്ന് ഞാൻ രാവിലെ തൊട്ടേ ഇങ്ങനെ ഇങ്ങനെ കോള് കൊണ്ട് ഇങ്ങനെ കെടക്കാര്ന്ന് കാർമേഘം മൂടി കെട്ടി കിടന്നതായിര്ന്ന് അപ്പൊ ഞാൻ വിചാരിച്ച ആഹ് പെയ്യ ഇപ്പൊ പെയ്യോ ഇപ്പൊ പെയ്യോന്ന് പറഞ്ഞ തുണിയൊന്നും പറക്കി പുറത്തിടാതെ അകത്തുതന്നെ ര്ന്നതായിരുന്നു ഉച്ചയായിട്ടു അങ്ങോട്ട് പെയ്യുന്നില്ല അതങ്ങനെ തന്നെ കിടക്ക അങ്ങനെ ഞാൻ എന്തീത് വൈകുന്നേരം തുണിഎല്ലാണ് കഴുകി വീണ്ടും പൊറത്ത് തന്നെ ഇട്ട് പുറത്തിട്ട് മഴ പെയ്യ ത്തില്ലെന്നും പറഞ് അവടെത്തന്നെ ഇട്ടിര്ന്നു നോക്കുമ്പോ ചെർതായിട്ടൊന്ന് പൊടിച് ഞാൻ വിചാരിച്ച് പെയ്യത്തില്ല അപ്പൊ നന്നായിട്ട് ഉറച്ചങ്ങ് പെയ്ത് ആഹ് ഞാൻ ഓടിപ്പോയി പറക്കിയപ്പോ മഴയങ് പോയി
ആഹ് പിന്നെ നമ്മള് തുണികൾ ഇട്ത്ത് കൊട്ന്നാ പിന്നെ മയ പോകും
ആഹ് പോവും ആ അത് മാത്രല്ല ഈ ചൂടാ സഹിക്കാൻ വയ്യ ത് വെള്ളം ഇല്ല കുടിക്കാൻ പോലും വെള്ളമില്ല ഞങ്ങക്ക് പിന്നെ ഈ കനാൽ പാഗാനെ കൊണ്ട് ഈ വെള്ളം അവര് വിടും കനാലില് വെള്ളം വിടുമ്പോഴത്തേന് ഞങ്ങ പ്രശ്ന ഇല്ല പക്ഷെ മുകളിലോ മുകൾ ഭാഗത്തോട്ടൊക്കെ ഞങ്ങൾക്ക് ഇറക്കം പോലെ കെടക്കാട്ടോ കേറ്റ ഇറക്ക കണ കെടക്കാണ് അപ്പൊ മുകൾ ഭാഗത്ത് ത്തോട്ടൊന്നും വെള്ളവേ ഇല്ലഏത് ഇങ്ങനെ പഞ്ചായത്തിന്ന് വെള്ളം കൊണ്ടുവന്നന്ന് കൊടുക്കും പ്രതിഷേധം നടന്നോണ്ട് നടന്ന് നടത്തിയാണ് ഒരു പഞ്ചായ ആഹ്
കെണറാണ്ള്ളത് വെള്ളം കുടിവെള്ളം നമ്മളിവിടെ അട്ത്ത് വീട്ടി ന്ന് കൊണ്ടാരിക്കും ചെയ്യാ ഈ പർഞ്ഞമാരി കോൽക്കെണർത്തെ വെള്ളം ഒരു ചൊയേര്ക്കും വേനലൊക്കെ ആവുമ്പോ
ആഹ് ആഹ് ആഹ് ആഹ്
ഈ വേനലാവുമ്പോയ് ഈ കൊഴൽകെണർതീരെ വെള്ളം ണ്ടാവൂല്ല പറ്റ അടീക്ക് പോയിറ്റ്ണ്ടാവും ഈ മോട്രൊക്കെ അടിച്ച് ഒന്നും രണ്ടും മണിക്കൂർ ഇട്ടാലൊന്നും മോട്ടർ നറീല്ല അങ്ങനെണായിട്ട്ണ്ട് പിന്നെ ഈ ഏഹ് കറന്റ് ബില്ല് നല്ല കൂടൽ കൂടും
ആഹ്
നമക്ക് മറ്റേ അറക്കി വെക്ക്ന്ന മോട്രല്ല മറ്റേതാണ് മറ്റേ ടൈപ്പാണ് സാധാ മോട്രാണ് മറ്റേ അറക്കി വെക്കുന്നത് വെ ച്ച് കയ്ഞ്ഞാല് പെട്ടെന്ന് കേട് വെരുംന്നും പിന്നെ അത് എന്തെങ്കിലും പ്രോബ്ലം പറ്റി കഴിഞ്ഞാൽ അത് എടുക്കണങ്കിലൊക്കെ നല്ല പാടാണ്ന്ന് പർഞ്ഞിട്ട് അങ്ങനെ വെച്ചില പിന്നെ
കുഴൽ കെണർനകത്താ മോട്രെറങ്ങോ
ആഹ് അറങ്ങും അങ്ങനെ വെക്കാറ്ണ്ടല്ലോ ആഹ് ണ്ട്
വെള്ളം അതല്ല കാലാവസ്ഥ മൊത്തത്തിൽ മാറിയില്ലേ പണ്ടന്ന് പറഞ്ഞാ മഴയന്ന് പറഞ്ഞാ അതിന്റെ സ് ആഹ് പറ്റാെ ശരിക്കുംന്ന് വെച്ചാേ പണ്ടന്ന് പറഞ്ഞാൽ വേനൽക്കാലം മഴക്കാലം അങ്ങനെ രണ്ട കാലം മ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് ഇപ്പൊ അങ്ങനെ അല്ലല്ലോ മഴ തന്നെ വേറെ ലെവലണ് വേ മഴ വ അന്നൊരു കാലവർഷം പിന്നെ എദൂവാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുകളല്ലേ ഇപ്പൊ മഴ പെയ്യുന്നത്
അതെ അതെ ഇപ്പോ ഏഹ് കാര്യയിട്ട് മയാണ് ഉള്ളത് ഈ ചൂട്ന്ന് പറഞ്ഞാ ഉള്ളത് കൊറച്ച ഇണ്ടാവുള്ളൂ അത് നല്ല താപനയിലായിരിക്കും അതാണല്ലോ പ്രശ്നം
പക്ഷെ എത്ര മഴ പെയ്താലും എത്ര മഴ പെയ്താലും ഒരു വെയിലിനകത്ത് ആ മഴ
അതെ അതെ അതെ അതെ ആകെ ഏഹ് വ വള്ളങ്ങളുക്കെ അതെ അത് ശെരിയാണ് ഓഹ് മണ്ണൊക്കെ ആകെ ഓഹ് ഓഹ് നഞ്ഞി ഇരുന്ന മണ്ണൊക്കെ ഉണങ്ങി പോവും
അത്രയ്ക്ക് എഫ ത്തുണ്ട് കാരണം ഈ പറയം പോലെ സൂര്യനൊക്കെ ഏകദേശം തീരാറായന്ന പറയുന്നത്
ആഹ് സൂര്യന് നല്ല പ്രായുണ്ടല്ലോന്ന് അങ്ങനെക്ക കേൾക്കുന്നുണ്ട് അങ്ങനെ എന്താ ചെയ്യാ ഈ ഇത് കാരണം ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെണ്ട് ഈ മക്കൾക്ക് ചൂട് കുരു പോന്തല് അത് വല്ല്യ പ്രയാസം തന്നെയാണ് അത് കുളിക്കുമ്പോഴൊക്കെ നല്ല നീറ്റല ഉണ്ടാവും നമുക്ക ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കുറ പേതായി വരുന്നുണ്ട്
ആഹ് ഇപ്പം ഇച്ചിരി ഒന്ന് തണുത്തപ്പോഴത്തേന് എന്നാലും ചൂടുണ്ടടാ നമുക്ക് പുറത്തോട്ട ഇറങ്ങാൻ പറ്റാത്ത ചൂട് തന്നെയാണ് ആഹ് അതുപോലെ നമ്മളെയൊക്കെയ ആഹ് ശരിക്കും ഞാനൊരു കര്യം പറയട്ടെ നമ്മളെയൊക്കെ കൊച്ചിലേന്ന് പറഞ്ഞാലേ കുഞ്ഞ സമയങ്ങളില് ആഹ് ഈ മഴ എന്ന് പറഞ്ഞ ഓക്കെ മഴ പെയ്ത് കഴിയും പിന്നെ ഈ മഞ്ഞ കാലംന്ന് പറയുമ്പം അതാ മഞ്ഞകാലം ഇപ്പോഴത്തെ മഞ്ഞുകാലം അപ്പഴത്തെ മഞ്ഞ കാലം നക്കെ ഒരുപാട് വെ വെത്യാസം ഇല്ലെ നമ്മൾ രാവിലെ ദറസിലൊക്കെ പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ആഹ് മഞ് കൊണ്ട് നമുക്ക് പുറ താരെ കാണാൻ പറ്റത്തില്ലായിന്ന് അത്രയ്ക്ക് മഞ്ഞായിരുന്നു ഇപ്പ അങ്ങനെയുള്ളതൊന്നും ഇല്ലല്ലോ ഇപ്പം അങ്ങനെ ന്നും ഇല്ല അതാണക്കന്നെ പൂക്കാലം അത് ഓരോ കാലും അതിന്റതായ രീതിയിൽ തന്നെ വരും ഇല്ല ആഹ് ആഹ് പിന്നെ അതുപോലെ കാറ്റടിക്കുന്ന സമയം ഉണ്ടല്ലോ കാറ്റ് ആഹ് ഒരു മാസം മൊത്തം വൃശ്ചിക മാസത്തില് ആഹ് ഒരു മാസം മൊത്തവും കാറ്റ് ട്ടായിരിക്കും പക്ഷെ ഇപ്പ അങ്ങനെയൊന്നുല്ല ഒരു ദിവസം പോ എങ്ങാനോ കാറ്റ് വന്നാലായി ഇല്ലെങ്കിൽ ഇല്ല
ഇപ്പോ കാലത്തിനൊന്നും ഒരു ഇതില്ല നേരെ സമയല്ല
ഇല്ല ഇപ്പം ഈ ഓരോന്നും ഉണ്ടാവുന്ന വുന്നത് തന്നെ മഴയായാലും കാറ്റായാലും എന്തായാലും ഉണ്ടാവുന്ന തന്നെ പ്രകൃതിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടി
ആഹ് ആൽമഴയൊന്നും ഇല്ലല്ലോ അങ്ങനെ ആൽമഴയൊക്കെ ഏഹ് അധികം ല്ല നമ്മള ഈ ഭാത്തക്കൊന്നും ഈ അടുത്ത കാലത്തൊന്നും പെയ്തിട്ടില്ല ആൽ മഴ
ചെയ്തിട്ടില്ല ആ ഞങ്ങൾകൊല്ലം ജില്ലേൽ ഉണ്ടായിരുന്നേട്ടൊ ഇപ്രാവശ്യം ഉണ്ടാരുന്ന് ഈ ആലിപ്പഴം അത് അല്ലേ
ആഹ് ആഹ് അത്
ഈ ഐസ് കട്ട വീഴ്ന്ന ആഹ് അത് ഈ പ്രാവശ്യം ഇവടെ കൊല്ലത്ത് ഒണ്ടാര്ന്ന്
ആഹ്
എന്ന് വെച്ചാ കൊല്ലത്തല്ലേ ആഹ് കയ്യില് എട്ക്കാലോ കയ്യില് എട് ക്കാം നമ്മള് ചെറിയ ചെറിയ ഐസ് കഷ് ആഹ് കുഞ്ഞ് കഴിക്ക്യാൻ കഴിക്കും എന്നൊക്കെ പണ്ട് പറഞ്ഞ് കേക്കണ്ട് പഷെ ആരും കഴി- ക്കുന്നത് കണ്ടിട്ടില്ല
ആഹ് ആഹ്
പണ്ട് ഉമ്മച്ചി ഉമ്മാക്കെ പറഞ്ഞ് കേട്ട് ഉമ്മാട ഉമ്മായൊക്കെ പറഞ്ഞ് കേട്ടിട്ടൊണ്ട് അത് കഴി- ക്ക്യാരുന്നുന്നൊക്കെ പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ ഒന്നും ചെയ്യത്തില്ലട്ടൊ
ഇത് ഒര് മര്ന്നായിരുന്നൂന്നൊക്കെ
ആഹ് പറയും അത് മാത്രല്ല പണ്ട് ആഹ് അതെ ഞാനൊര് കാര്യം പറയട്ടെ നമ്മള് പണ്ടൊക്കേന്ന് പറഞ്ഞാല് ഈ മഴ പെയ്യ്മ്പോള്ള വെള്ളം നമ്മള് പാത്രങ്ങളില് ശേഖരി- ച്ച് അത് നമ്മള് കുളിക്കാനൊക്കെ എട്ക്കത്തില്ലാര്ന്നോ
ആഹ് എടുക്കും
ആഹാ പക്ഷേഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ ആരും
ഇല്ല ഇല്ല ഇപ്പൊ അങ്ങനത്തൊര് പ്രതിസന്ധി ഇല്ല വെ വെള്ളത്തിന് ഇപ്പൊ കൊറേ എല്ലാ വീടുകൾക്കും ഓരോ വീടുകൾക്കും ഉണ്ടല്ലോ ഇപ്പൊ കിണറോ
ആഹ് കെണറും അത് മാ ത്ര അല്ല പണ്ട് ഏറ്റോം ശുദ്ധമായ വെള്ളാണ് മഴവെള്ളം എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പൊഴത്തെ വെള്ളത്തിനക ത്ത് ഏറ്റോം മോശമായ വെള്ളാണ് മഴ വെള്ളോ ന്നാ പറയുന്നെ എന്ന് വെച്ചാ ഈ അന്തരീക്ഷ ത്തിലവിഷാംശങ്ങളും മൊത്തം മലി മലിനമായിട്ടൊള്ള അതു മൊത്തം വരുന്നത് ഈ വെള്ളത്തിലൂടെ എന്നാ പറയുന്നെ
ആഹ് മഴവെള്ളത്തിലൂടെ അത് ട്ടാരും അങ്ങനെ ഇപ്പം അങ്ങനെ മഴ വെള്ളം കൊണ്ട് തല നനക്കാറൊന്നും ഇല്ലേ എത്ര പ്രതിസന്ധി ആയാലും അങ്ങ നെ ചെയ്യാറില്ല മേലോക്കെ കഴ്കാറുണ്ട്ന്ന് കേൾക്കാം നമ്മള് അങ്ങനെ മഴവെള്ളം ശേ- ഖരിക്കാറ് ഇണ്ട് ഈ പാത്രം മോറാന് അങ്ങനെ ഇങ്ങനെയെങ്കിലും ഒ ക്കെ ഈ പവർ കട്ട് ഇണ്ടാവ്ന്ന സമയങ്ങളിലെ
ആഹാ മഴയാവ്മ്പം പവർക്കട്ട് ഒണ്ടാവും കൂടുതലും ആ
അപ്പൊ ചെയ്യാറ് ഇണ്ട് അല്ലാതെ കുളിക്കാനൊന്നും ആഹ് വെള്ളം യൂസ് ചെ യ്യാറില്ലാ അങ്ങനെ നിങ്ങള് എങ്ങനെയാണ്
സ്കൂളില് പഠിക്ക്ന്ന സമയത്തെ ഞാൻ ഓട്ട് കെട്ടിടോണ് സ്കൂള് ഞങ്ങള് ഞാൻ ഒന്നിലൊക്കെ പഠി ഠിക്കുന്ന സമയത്ത് അപ്പം ആഹ് ഈ മഴ പെയ്യ്ന്നാ ആഹ് ഒര് സ്കൂള് തൊറക്കാൻ സമയം മൊ- ത്തം മഴ അല്ലേ ഞങ്ങള് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ആഹ് ഉച്ചക്ക്ഫുഡ്കഴി അതെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മള് ആഹ് പാത്രം ആഹ് വെള്ളത്തിലാണ് കഴ്ക്ന്നത് ഈ എന്തുവാണ് അതിന് പറയുന്നഎന്തോന്ന് എനിക്ക് അറിയത്തില്ല ആ ഓടിന്റെ പൊറത്തൂടെ എറങ്ങുന്ന വെള്ളം ഒണ്ടല്ലോ അതിനകത്ത് കാണിച്ച് പാത്രം കഴ്കുവാരുന്നു എനിക്ക് നല്ല ഓർമ്മ കാല് നനക്കും പിന്നെചുമ്മാ ആഹ് വെള്ളം ഇങ്ങനെ പിടിച്ച് അത് അന്നെ അത് അന്നെ അത് അന്നെ എന്നിട്ട് ആ വെള്ളം പിടിച്ച് ഇങ്ങനെ പരസ്പരം യെ ഇങ്ങനെ പിള്ളേര് ടെ ദേഹത്തൊക്കെ എറിഞ്ഞ് കളി ക്കും അങ്ങനെയൊക്കെ ചെയ്യുവാര്ന്ന്
പ്പാ നല്ല രെസം തന്നെ ആര്ന്നൂ
ആഹ് പശേ അന്നത്തെ മഴയും
സ്കൂളുകൾക്കൊക്കെ പോക സ്കൂളിലേക്കൊക്കെ ഇപ്പൊ പോവുകയാണെങ്കിൽ ഏഹ് പാടം താണ്ടിട്ടൊക്കെ ഒന്ന് പോയിരുന്നേ ഇപ്പൊ അങ്ങനെയൊന്നുല്ലല്ലോ ഇപ്പോ നമ്മളെ വീടിന്റെ മുറ്റത്തിലേക്ക് വണ്ടി വരും മക്കളെയൊക്കെ കൊണ്ടുപോകാനൊക്കെ എത്രമായ ണെങ്കില എന്താണെങ്കിലും പണ്ട് മഴണെ മഴയും വേനലും ഒന്നും ഭേദല്ലാതെ നമ്മള് സ്കൂളുകൾക്കൊക്കെ പോകണ്ട ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ ഒരു മഴ കുറച്ചധികം പെയ്താ അപ്പം അവധിയാണ്
അവതിയാണ് ശരിക്കുംന്ന് പറഞ്ഞാലേ അന്ന്ഈ മഴ പെയ്യുമ്പോഴും നമ്മൾന്ന് സിൽപ്പർണ്ടല്ലോ ആല്ല ലൂണാറിന്റെ ഒക്കെ ചെരിപ്പടല്ലേ വെള്ളയും നീലയും കളറിലുള്ള
ആഹ്
ആഹ് അന്നൊക്കെ ആയിരുന്നു അന്ന് എല്ലാരും കൂടുതൽ പേര് ഇട്ടുകൊണ്ട് പോകണത് ഈ സ്കൂളിലൊക്കെ ഇട്ടൊണ്ട് പോണം സ്കൂളിൽ ഇടാനായിട്ടുള്ള ചെരുപ്പായിരുന്നന്നത് അത് സ്കൂൾ പോലെ തോന്നും സ്കൂളിലിടെ എല്ലാരും അതാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോഴത്തേെന് ഈ ഇത്ട്ട് നടക്കുമ്പോഴത്തേ ഈ ബേക്കിൽ ചെളിയുണ്ടല്ലോ
ആഹ്
നമ്മളെ ഉടുപ്പില് മൊത്തം ആഹ് പക മത്ത ഇൻ നടക്കുമ്പോ തെറിക്കും പേച്ചി നല്ല രസം അതൊക്കെ
ഉം
എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ
ഇല്ല ഇപ്പോ വീട്ടുമുറ്റത്തക്ക് വണ്ടി വരല്ലേ ഇപ്പൊ അവർക്കൊന്നും അറിയില്ല ഒന്നും അറിയേണ്ട ആവശ്യം ഒന്നുംഇല്ലാലോ നമ്മള് ഒരുക്കി നിർത്തിയാ മതി പിന്നെ പോവ നമ്മ പിന്നെ തിരിച്ച വരേണ്ടതും അങ്ങനെ തന്നെയാണ് ആഹ്
പിന്നെ സ്കൂളുകളും വെൽ സെറ്റിൽഡല്ലെ നമ്മളൊക്കെ സ്കൂളുകളൾന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഓടിക്കൂടി ഇങ്ങനെ വെള്ളം പൊട്ടി
അതെ അതെ അതൊക്കെ ഒരു ഓർമ തന്നെയായിരുന്നു ഇപ്പ അതൊരു ഓർമ്മയായി മാറി ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ ആഹ് എന്നാ ശരി
ശരി ആഹ് ശരി